ആ കേക്കുന്നുണ്ടോ?
ആ ഇണ്ടുണ്ട്. എന്തൊക്കെ വിശേഷം?
എന്താ നല്ല വിശേഷം. സുഖാണ് കൊഴപ്പൊന്നുല്ല്യ റാഹത്താണ് എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ?
ഇവിടെ സുഖാണ് കൊഴപ്പൊന്നുല്ല ചായൊക്കെ കുടിച്ചോ പരി പരിപാടി ഇപ്പൊന്നുല്ല ഇപ്പൊ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാ ഉം ഉം
ഇന്ന് സ്പെഷ്യൽ ഒന്നുംല്ല ഇന്ന് പുറത്തുന്ന് മറ്റേ എന്തായന് പറയാ ഒര് കടി കൊണ്ടന്ന്ക്കേയ്ന്ന് പൊർത്തുന്ന്
ഓഹോ അത് ശെരി
ഉം അപ്പൊ പിന്നെ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിട്ടില്ല ഏഹ് ബടെണ്ട് ഇവിടെ നാല് മണിയായ ചായ കുടിക്കല് നി ർബന്ധാ
പിന്നെ
എണ്ണക്കടി ഒക്കെ എന്തേലും ഉണ്ടാക്കാറുണ്ടോ
ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കൽല്ലാ ചെല സമയങ്ങളില്
ഞാനും അങ്ങനെതന്നെ എപ്പളെങ്കിലോക്കെ ഉണ്ടാക്കും ആഹ ഇപ്പൊ പിന്നെ മഴ ക്കേ ആയതുകൊണ്ട് പൊതുവേ മടിയാണ് ആഹ് ആഹ്
പിന്നെ
അപ്പൊ പിന്നെ മഴയൊക്കെ ആയതോണ്ടേ പൊതുവേ മടിയാണ്
ആഹ് അതാണെ പക്ഷെ എന്നാലും മഴ പെയ്യുമ്പോ എന്തേലും
വെശ്പ്പ് കൂടും ചെയ്യും
മഴ പെയുമ്പോ എന്തെലൊക്കെ കഴിക്കാൻ തോന്നും
അതെ ചൂടുള്ള എന്തെലൊക്കെ കഴിക്കാൻ തോന്നും ചെയ്യും
നല്ല നല്ല അരിമണിയൊക്കെ വർ ത്ത് ചായയൊക്കെ കുടിക്കാ അടിപൊളിയാവും ചല്ല ചൂടുള്ള ചായ
അയിനൊക്കെ പൂതിയാവും
ഞാന് ഇൻക്കിഷ്ടാണ് ചായുടി ക്കാനൊക്കെ ഇഷ്ടാണ് ട്ടോ പക്ഷേ ഞാൻ പിന്നെ അയിന്റെടേൽ ലൊന്നുങ്ങനെ ഡോക്ടർ ചായ കുടിക്കണ്ടാന്ന് പറഞ്ഞപ്പളെ ശരീംരംങ്ങനെ മെലിഞ്ഞ് വന്നപ്പോ
ആഹ് ആഹ്
ചായ കുടിക്കണ്ടാന്ന് അപോ ഞാ അങ്ങനെ നിർത്തിയതാ പക്ഷേ ഇപ്പ ഞാൻ നല്ലോ തടി വച്ചേക്കുന്നു പക്ഷെ എന്നാലും ചായ കൂടി അങ്ങട് പറ്റഅങ്ങനെട് ഒഴിവാക്കി എന്തേലും അരേലും പറിം കൂടെ വരേ അല്ലെങ്കി അങ്ങനൊക്കെണ്ടെങ്കി കുടിക്കുട്ട ഇഷ്ടാണ് ചായ കുടിക്കാ നല്ല ഇഷ്ട ഞാനായിട്ട് ഇങ്ങനെ ഒഴിവാ ക്കി കൊണ്ടുവരാന്ന് മാത്രം
ഉം ഞാൻ കൊറേ ഒഴിവാക്കാനൊക്കെ നോക്കിര്ന്ന് പിന്നെ വെയ്റ്റ് ഇങ്ങനെ കൂടിയിട്ടേ അഹ് ആഹ് കൂടിട്ട് പിന്നെ എനിക്ക് കയൊന്നില്ല അപ്പൊ പിന്നെ ഇപ്പൊ കുടിക്കലുണ്ട് പ്പൊ അതൊന്നും നോക്കലില്ല
അതേലെ അതിന് ആരോ വ ന്ന പോലെ നമ്മുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കാണുമ്പ നമ്മുടെ ഡയറ്റോകെ അവിടെ പോവേ കണ്ട്രോള് പോവും അതന്നെന്റെ അവ സ്ഥ ഞാൻ നല്ല വെയിറ്റ് കൂടിക്കെണു
ഞാനും അങ്ങൻതന്നെ അത്യാവശ്യം വെയിറ്റുണ്ട് ആഹ് ങ്ങനെ ഇൻക്കൂല്ല്യ അപ്പൊ പിന്നെ കൊഴപ്പല്ല്യ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് ഒന്നുകൂടി ശ്രദ്ധിക്കണം അത്രേ ഒള്ളൂ
അതന്നെ അതന്നെ
രാത്രി നേരത്തെ ഫുഡ്ഒക്കെ
പിന്നെ അതെ ഇന്നട്ട് കുട്ടിയാ കുട്ടിയാളൊക്കെ വന്നോ?
ആഹ് മക്കളൊക്കെ വന്ന് ഇപ്പൊ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് മേലൊക്കെ കഴുകി
അതെലെ ഇഞ്ഞിപ്പൊ ഇഞ്ഞിപ്പൊ പഠിക്കാ നിസ്കാരം പഠിക്കലൊ
ആഹ് ഇഞ്ഞിപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊറച്ചേരം പഠിപ്പിക്കാ ഇരിക്കും ഹോം വർക്ക് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ
ആഹഹാ എങ്ങനെ കൂടെ ഇരിക്കണോ പഠിപ്പിക്കണെങ്കില് അതൊ
വല്ല്യ മോക്ക് ഇരിക്കൊന്നും വാണ്ട ചെറിയ ആൾക്ക് അമ്മള് ഇരിക്കണം കൊഴപ്പൊന്നുല്ല ഹോംവർക്ക് മൂന്നില് കൊഴപ്പൊന്നുല്ല ആഹ് കൊഴപ്പൊന്നുല്ല അമ്മള് ഒ പ്പൊ അങ്ങനെ ഇരുന്ന് കൊടുത്ത് അങ്ങനെ കഴിഞ്ഞാ നീച്ചു പോരും അത്രേ ഒള്ളൂ പിന്നെ എക്സാം സമയത്താണ് അങ്ങനെ പഠി പ്പിച്ച് അങ്ങനെ ഇരിക്കല് എക്സാം സമയക്കാവുമ്പോളാണ് അങ്ങനെ
അതെ ആ അതെന്നെ ഇവിടിം അത അങ്ങനൊക്കെ തന്നെയാണ് എക്സാം ടൈമിലെന്നെ നമ്മ കൂടുതല് ഇങ്ങനെ ഇരിക്കാറ്
ഉം ഉം അല്ലാന്ന്ണ്ടെയ് ഹോംവർക്ക് എന്നും ഉണ്ടാവലൊ അപ്പൊ പിന്നെ അത് ചെയ്യിക്കും പിന്നെ എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കി അത് എഴുതും
അല്ല അവര് കൊറച്ചൊന്ന് ആവുന്നവരെയ്
അതാണ് അത് കഴിഞ്ഞാ പിന്നെ നമ്മള് ശ്രദ്ധിച്ച
കൊറച്ചൊന്ന് ആവുന്നവരെ എന്തായാലും നമ്മള് ഇരിക്കണ്ടിവരും
ആ അത് വേണ്ടി വരും.
പിന്നെ അപ്പ അങ്ങനെക്കെയാണ് കാര്യങ്ങള്
ഉം
മോള് അവിടെന്ന് എന്നെ തൊണക്കിരുത്തിയതാണ് ഞാൻ അവിടെ അലക്കലും തുണികളും എടുത്തു വെക്കലും ഒക്കെ ആയിട്ടിരുന്ന് അപ്പ അവള് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ നാളെ അപ്പ അതിന് ഗ്രീറ്റിംഗ് ഇണ്ടാക്കാണ് ഓള്
ആഹ് ആഹ് ഇപ്പത്തെ മക്കളൊക്കെ പിന്നെ അങ്ങനെ ഇണ്ടാക്കി കൊടുക്കും
ആഹ് ആ മോളങ്ങനെണ്ടാക്കി കൊടുക്കെ അപ്പൊ എന്നോട് എന്താ പറയാ പുവ അതേന്ന് ഞാന വളെവ്‌ടെ ഇണ്ട് ഇയ്യ് ഇങ്ങട്ട് മേലക്ക്‌ വാ ന്ന് പറഞ്ഞി്ട്ട് കൊണ്ടന്നത അല്ലെങ്കിൽ താഴത്തെ കംപ്ലീറ്റ് വെട്ടി ഇണ്ടാക്കൊള്ളേ
ആഹ് ആഹ്
ഇപ്പപ്പൊ ഇന്നോട് പറയ ഇപ്പ പൂവായി അപ്പ ഞാനിപ്പോ വേറെ വഴിയില്ല അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇപ്പറത്ത്ക്ക് കെടന്നു തുണികൾ മടക്കിവെ ക്കട്ടേച്ചിട്ട് ഏതായാലും അത് നടക്കുവൊല്ലോ
ഉം ഉം
ഉം
ചെയ്യ്ന്നെ
ഇവടെ പിന്നെ ഇന്നും ഇന്നലിം തുണിയൊന്നും ഉണങ്ങിട്ടേ ഇല്ല അവിടെ കിടക്കുന്നുണ്ട്
അതല ഇവിടെ അയിന് ഇന്നലി ഇന്നും നല്ല വെയില് തെറിച്ചിണ്
ഇന്നും ഇന്നലിം ഇവിടെ മഴന്നെ നല്ല മഴ ഒരു വെയിലും ഇണ്ടായിട്ടില്ല അപ്പൊ പിന്നെ ഡ്രസ്സൊക്കെ അതേപോലെ
ഒരു ആശ്വാസം കിട്ടി പറയാ മറ്റേത് എന്താച്ചാല് ഈ തുണികൾ ഇത് മടക്കാൻ തന്നെ ഉള്ളൂള്ള
അതെ ആഹ് ഇനിയിപ്പോ ഒക്ക ഉണങ്ങി കിട്ടണം
നമുക്ക് ദേഷ്യം വരും പണികൾ കഴിയൂല്ല്യ തുണികളൊന്നും ഉണക്കി കിട്ടിയില്ലെങ്കിലെ ഇങ്ങനെ അയലൊക്കെ നറഞ്ഞിട്ട് നമുക്ക്ട്ട് ഭയങ്കര പണി കൂടുതലാവും
അതാണ് പ്രശ്നം ഞമ്മൾ ഇങ്ങനെ ഒന്ന് ഞമ്മള് അലക്കിയിട്ടാ പിന്നെ അത് ഉണക്കി മടക്കി എടുത്തൊക്കൊള ഒരു ഇതാണ് ഇതിങ്ങനെ അലക്കിയിട്ട് പിന്നെ ഉണങ്ങിയ തും ഇല്ല വിചാരിച്ചെന്ന എടങ്ങാറാണ്
അതണേ
മക്കളെ യൂണിഫോം ഒന്നും ഉണങ്ങി കിട്ടൂല അതൊക്കെയാണ് പ്രശ്നം
അതെ അതെ ഞാന് രാത്രി എന്തേച്ചിട്ടാ അങ്ങനെ ഒണങ്ങാത്തൂസം അമ്മൾ കെടക്കുന്ന ബെഡ്റൂമില് കൊടന്നിട്ട് തൂക്കിടും
ആഹ് അങ്ങനെക്കെ കാട്ട ഫേന്റെ ചോട്ടില് കൊണ്ടന്നിടും അങ്ങനെ
അതന്നെ ഞാ ചെയ്യാ നമ്മള് രാത്രി കെടന്നുറങ്ങാപോമ്പം ഏതായാലും ഫേനിടൂലോ പ്പതിന്റെ ചോട്ടിലാണ്ട്കൊണ്ടന്നിട്ട് കഴിഞ്ഞാല്
കൊറച്ചെങ്കിലുംന്ന് ആഹ് ഒണങ്ങി കിട്ടോല്ലോ
അതിനായിട്ട് സെപ്പറേറ്റ് നമ്മൾ ഫാൻ ഇട്ടിട്ട് കറണ്ട്റ് ബില്ല് കൂട്ടും വേണ്ടല്ലോ
കൂട്ടുംവാണ്ട അമ്മളേതായാലും ഇട്ടുകാണ്ട് കെടക്കല്ലേ
അതെ അതെ അതെ അപ്പൊ അങ്ങനെ ചെയ്യാറെന്നെണ്
ഉം ഉം
പിന്നെ ന്നട്ടെന്താ രാത്രി എന്താന്നിട്ട് ഇനീന്ന് ചപ്പാത്തിയാ
ആഹ് ചപ്പാത്തി ഇണ്ടായിക്ക്ണ് കറിണ്ട് മീൻകറീണ്ട് പിന്നെ ചിക് ചിക്കന് കൊണ്ടന്നിട്ട്ണ്ടൈനി അപ്പൊ അത് കൊറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടിണ്ട് അപ്പൊ മീൻകറിയോ ഏതേലൊക്കെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഇനി ചപ്പാത്തി ഉണ്ടാക്കിയ മേ
ഉണ്ടാക്കിയാ മതില്ലേ കറി അങ്ങനെ ഒന്നും നിർബന്തല്യ
ആഹ് കറി അമ്മളെ എന്താ ഉച്ചക്കത്തെണ്ടാവ അത് മതി ഉച്ചക്ക് എന്തെങ്കിലൊക്കെ കറി ഉണ്ടാക്കുവലോ അപ്പൊ അതൊക്കെ മതി അങ്ങനെ പിന്നെ ചപ്പാത്തിയന്നെ എന്നും പെര രത്ത അങ്ങനെല്ല എന്താ ആഴ്ച്ചീലിങ്ങനെ ഇതാക്കി വെക്കല അതാവുമ്പ അപ്പൊ എടുത്തിട്ട് പിന്നെ ഇതാക്കിയാ മതിയല്ലോ
ആഹ് ആഹ് അത് അങ്ങനെ പേ പൊടി തട്ടീട്ട്ങ്ങനെ പാത്രത്തിലാക്കി വെക്കുന്നുണ്ടാവുലേ
അങ്ങനെ ചെയ്യല അല്ലാതെ എന്നും വൈകുന്നേരതിന് നിന്നാല് കയ്യൂല
ചെയ്യുമ്പളും കുറേ നേരം അതിനായിട്ട് മെനക്കെട്ടിരിക്കണ്ടേ
ആഹ് അത് വേണം അതാണ് പ്രശ്നം അങ്ങനെണ്ടാവും
ആഹ് എനിക്ക് തോന്ന് അതിലെക്ക് എളുപ്പം നമ്മളാ അന്നന്നന്ന് ചെയ്യണതാന്ന്
ഒപ്പ ആഹ് അങ്ങനെ ചെലേ സമയത്ത് അങ്ങനെ തന്നെ ചെയ്യല് എല്ലാം കൂടി
മറ്റേ എന്താറിയോ നമ്മളിത് മെനക്കെട്ടിട്ട് ഇങ്ങട്ട് ഇരിക്കുമ്പളേയ് സംഭവ സുഖാണ് ട്ടോ വേറെ എതേലൊക്കെ തെരക്കില്ലാത്ത സമയങ്ങളില് അമ്മൾ ഇരിക്ക്യാണെങ്കില് രണ്ട് മൂന്നൂസ്ത്തൊക്കൊക്കെ പരത്തി വെച്ചാല് വേഗം പണി കഴിയും തെരക്കുള്ള ദിവസങ്ങളൊ നമുക്ക് അങ്ങനെ മാറ്റിവെക്കാം എവിടെലും പോയി വരുണോസൊക്കെ വേടുത്ത് ചുട്ടാ മതിയല്ലോ
കൊഴപ്പൊന്നുല്ല അഹ് ആഹ് ആഹ് ആഹ് ആഹ് അതെ
അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള്ലെ
ഇടക്കിങ്ങനെ ചെയ്യും ഇടക്കാലംന്നങ്കി ഇങ്ങനെ ചെയ്യും
ആഹ് ഹാ ഹാ ഇഞ്ഞിപ്പോ ഓണം വെക്കേഷന് കാര്യങ്ങളൊക്കെ ആയീലേ
ഫുടൊക്കെ
മഹ്മന മോനെ ട്യൂഷന
ക്കാരം ഇഞ്ഞിപ്പോണത്തിന് ഇല്ലില്ല ട്യൂഷൻ വിട്ണില്ല അവിടെ ട്യൂഷന് പോവ്ണ്ടോ?
അതേല്ലേ
ആഹ് ആഹ്
ഇവിടെ ഇക്കല്ല് ആക്കിട്ടില്ല ആക്കണം ഒമ്പതാം ക്ലാസ് ആയില്ലേ
ആഹ് ഒമ്പതിലൊക്കെ എത്തുമ്പോ ആക്കണം വിചാര്ച്ചീണ് ഞാൻ ആഹ്
ഇന്റെ മോൾടെ കല്ല്യാണ ഇരുവത്തേഴാംതി അപ്പത് കഴിഞ്ഞിട്ടാക്കാശിട്ടാ അല്ലെങ്കി ലീവ് ബാക്കി വെക്ക്ണ ലീവുകൾങ്ങനെ എടുക്കെണ്ടി വെരല്ലേ
ഞ്ഞാല് ആഹ് ആഹ്
അപ്പ അത് വേണ്ടന്ന് വിചാരിച്ചിട്ടേ
ഉം പിന്നെ ഈ മക്കൾക്ക് ട്യൂഷനൊക്കെ പോയി തുടങ്ങിയാ പിന്നെ ഓര്ക് ഒര് ഒഴിവും ഉണ്ടാവില്ലേ അപ്പൊ
ഇല്ല ഇല്ല അതൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ നമ്മൾ എന്താ അറിയോ പഠിച്ചില്ലെങ്കിൽ ഈ പത്താം ക്ലാസ്സക്കെ ആകുമ്പോ ബുദ്ധമുട്ടാണ്
ആഹ് ഇപ്പ തന്നെ നോക്കിയാലേ അപ്പൊക്കിനെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ തന്നെ
അങ്ങനെ ഒരു കാര്യം കൂടെണ്ട് ഇല്ല ആളെ പിന്നെ എട്ടാം ക്ലാസ്സ് അല്ലെ അടുത്ത വർഷം നോക്കിയാലും മതി
ആഹ് അതെ ഒമ്പത് എത്തിട്ട് നോക്കവും നല്ലത്
ഇയാള് പിന്നെ ഒമ്പയിൽ ആയോണ്ട് ഞാനെ എന്തേലും കല്യാണോട് കഴിയട്ടെ വിചാരിച്ചട്ട ഇനിക്ക വരുന്നുണ്ട് അപ്പൊ പിന്നെ ഇക്ക വന്നിന് ശേഷം ഒന്ന്ങട് കൊണ്ട യിട്ട് എവിടെച്ചാക്കി കൊടു തൊട്ടേ വെച്ചിട്ടേ
ആഹ് കല്യാണത്തിന് അങ്ങനെ കണ്ട് ലീവ്ടുത്ത് വരാവൂല്ലേ
ആ അതാണേ കല്യാണത്തിന്ച്ചിട്ട് വരന്നെ പിന്നെ വരാരാവും ചെയ്തേക്കുന്നുട്ടോ ആള് ഒരു പത്ത് മാസായി പോയി അപ്പ ഏകദേശം ആ ഒരു സമയം വരാറുണ്ട് അ ആ സമയത്തൊക്കന്നെ കല്യാണആയി നോക്കുമ്പ എല്ലാം കൂടെ ഒ ഒന്നിച്ചായിന് മാത്രം
ഉം ഉം
നേരത്തെ വരികപ്പെട്ടോ കല്യാണം പറയാൻ ആളെ ഏൽപ്പിച്ചിക്കുകയാണ് ജ്യേഷ്ഠന് ആൾക് ലീവ്
ആഹ് ആഹ് ആ ഒരു വരിനന്നും ഉണ്ടാവൂലല്ലേ
ആള് കല്യാണ തലേ ദിവസേ വരുള്ളൂ
ആഹ് അപ്പ പിന്നെ ഒരാളെങ്കിലും പറയാൻ വേണ്ടല്ലേ ന്നിട്ട് ഡ്രെസ്സും കാര്യങ്ങളും ഷോപ്പിങ്ങ ഒക്കെ കഴിഞ്ഞോ ആഹ് അതാണ് പ്രശ്നം വന്നാ ഒഴിവുണ്ടാവില്ലല്ലെ ഉം
പിന്നെ
ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷോപ്പിങ്ങ ഒക്കെ കഴിഞ്ഞോ
എങ്ങനെ ഇല്ലേ ഇനി ആള് വന്നിട്ട് ഇതൊക്കെ വേണം ചെയ്യാൻ
സമയം ഇണ്ടല്ലോല്ലേ
ആഹ് ഇണ്ട് സമയണ്ട്
ഉം ഉം
അത രണ്ടും മൂന്നും കല്യാണങ്ങള് വേറി ഇണ്ട് അമ്മായിന്റെ മക്കൾടെ അതും ഓക്കകു കൂടിയിട്ട്ള്ളെ തെരക്കാണ്
അതാണ് എല്ലം കൂടി ആവുമ്പോ തെരക്കാവും
അതെ
ഉം ഉം
അതാണ്
വേറെ എന്താ
ഇന്നാ പിന്നെ വിളിക്കണ്ട് ട്ടോ
ആഹ് ആഹ് ഇന്നാ ശരി ട്ടോ ആഹ് ഓക്കെ ഓക്കെ